ഹലോ
ആഹ്
കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ആഹ് എന്താക്കായിരുന്ന് ആഹ് സുഖായിരിക്കുന്നു
ആഹ് ഇവിടെയും സുഖായിരിക്കുന്നു
ആഹ്
പണികൾ പണീലാണ് കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കി ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അലക്കി വെച്ചിരുന്നന്നെയാണ് പക്ഷെ കുറെ നാളായതാ അത് അലക്കി അയേൻ ചേതെച്ചിട്ട് ആർക്കെങ്കിലും വേണങ്കിൽ കൊടു ക്കാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ അലക്കിക്കൊണ്ടിരിക്ക്യ
ഓഹ് അത് നല്ല കാര്യാണ് അങ്ങന ത്തെ ആൾക്കാരെ സഹായിക്കുന്നൊക്കെ അഹ്ക്കെ നല്ലകാര്യാ
കൊറേ കൂട്ട്‌യെച്ചിട്ട് കാര്യല്ലല്ലോ
അതെ അതെ അതെ ആഹ് എന്തായാലും അല ക്കിയൊക്കെ കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ
പൊട്‌യൊക്കെണ്ടാവില്ലേ?
ശെര്യാ ശെര്യാ
അവ വിചാരിക്കില്ലേ വെറുതെതരാന്ന് വെച്ചിട്ട് പൊടി പിടിച്ച സാനങ്ങൾ പൊടീന്നെച്ചാ പെട്ടീല് മടക്കി വെച്ചിരുന്ന അപ്പം കൊറേ നാള് മടക്ക്യെക്കുമ്പയേ പൊടിയുടെ ഒരു മണണ്ടാവില്ലേ അതൊക്കെ ചുരിദാറിണ്ട് ഷോർട്ട്ണ്ട് അങ്ങനെക്കെ സാനങ്ങളെക്കെണ്ട് ചുരിദാറിനി പുതിയത് കുറേണ്ട് ഞാനിടാത്തെ അതേയ്
അഹ്
ആരെയെങ്കിലും കണ്ടുപടിച്ച് കൊടുക്കണം ആന്നാച്ചാലേയ് നെറ്റിന്റൊക്കില്ലേ ഇപ്പടാം പറ്റ്ന്നില്ല
ഓഹ് അയ്ശെരി മണ്ണ ആണോ? അല്ലെങ്കില് തായതോണ്ടോ പഴെ
ഇല്ല നല്ലതാണ് ഞാ ഇടാത്തെ വരെയിണ്ട് ഈഹ് പക്ഷെ ഇപ്പടാ ഇപ്പങ്ങൻത്തത് ഇപ്പ സിമ്പിളായ്ട്ടിള്ളത് ഇടൊള്ളു പണ്ടൊക്കെ ട്രെന്റായിരുന്നല്ലത്
ഓഹ് അയ്ശെരി ആയി ആഹ് എന്റെടുത്തും കൊറേഎണ്ണണ്ട് പഴയ ഔട്ട് ഓഫ് ഫാഷനായതൊക്കെ ഫാഷൻ
പക്ഷേ ഇല്ലാത്തവര്ക്കത് അടിപൊളി ആയിരിക്കും
ഉം അതെ പക്ഷെ ഇത് പക്ഷേ ഒവര് മുറിച്ചിട്ടൊക്കെ വേറെ തുന്നിയായിരിക്കും അല്ലേ അല്ലാണ്ട് ഇതിപ്പയി അല്ല ഇതിപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കില് എന്റെയൊക്കെ പഴയതാണ് ഫേഷം പഴയ ഫേഷനായതൊക്കെ
ആഹ് അതെ അതെ
അപ്പൊ അതിപ്പോ കൊടുത്തിട്ടുണ്ടെങ്കില് അവരിപ്പടോ? ഇപ്പത് ഇപ്പത് മോഡലല്ലല്ലോ അപ്പൊ കൊടുക്കുന്നോർക്കത് ഇടാം പറ്റൂന്ന്
അതല്ലാ മേക്ക് പേടിക്ക്യുന്നു അങ്ങനെ മേടിക്കുന്നോര്ക്ക് അങ്ങനെ അതായത് ഒട്ടും വേടിക്കാൻ പറ്റാത്തവരായിരിക്കും ഇതൊക്കെ വാങ്ങ നമ്മടേന്നെ
ആഹ് ആഹ് ആഹ് അഹ് ത്
ആഹ് അപ്പൊ അവര്ക്ക് മോഡലൊന്നുംല്ല്യല്ലോ.
ഉം ശെരിയ. അങ്ങനെയുള്ളോർക്കെന്തായാലും നമ്മള് കൊടുക്കുന്ന നല്ലത്.
ആഹ് പക്ഷെ നല്ലതാണ്. ഞാനെനി ഇക്കിടാൻപറ്റാത്തൊരു സാനും ഞാനാര്ക്കും കൊടുക്കില്ല. എനിക്ക് കഴിക്കാം പറ്റാത്തൊരു ഫുഡും ഞാനാര്ക്കും കൊടുക്കി ഇല്ല്യ.
ഞാനും അങ്ങനെന്യാ.
ആഹ് നമുക്ക് ഇടാം പറ്റാത്തത് നമ്മ ഒരാൾക്ക് കൂടുതല ഇതൊക്കെ പുതിയതാണേ.
ആഹ് അതെ, അതെ അത്പിന്നെ വെച്ചിട്ടും കാര്യോന്നുല്ല. സ്ഥലം മൊടക്കായിരിക്കും.
ഊം.
ഇതേതായാലും ഞാങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്ത് സ്ഥലം മൊടക്കായാലും.
ആഹ്.
ആണോ നമ്മളെടതൊക്ക.
എടുക്കും.
ആഹ് നമ്മളെട പഴയ തുണികളോക്കെങ്ങനെ പക്ഷെ ഇതുപലത്തെ നല്ല തുണികളൊന്നും അവരത്. കത്തിക്കുന്ന രീതിൽ എടുക്കുന്നോണ്ട് നമുക്ക് അത് കൊടുക്കാൻ കഴിയുലല്ലോ.
അല്ല ഇടാൻ പറ്റുന്ന. അങ്ങനത്തെ തുണികളൊക്കെ അവർക്ക്‌ കൊടുക്ക.
ആഹ്, ആഹ്, ആഹ് ആണല്ലേ എന്ന കൊടുത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട്. പിന്നെ എന്തെല്ലാം നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് അവിടെ വെച്ച.
എന്താ മോനെ.
നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ഇതേപോലെ കൊടുക്കണം.
ആഹ്.
വരാറുണ്ട് ങ്ങന ഹിന്ദിക്കാരെ പോലത്തെ വരാറുണ്ട്.
ആഹ്, ആഹ് അവരൊക്കെ ഒരു എന്തോ വല്ല. കർണാട അവര് വന്നിട്ട് ഈ സാധനം മെടിച്ചിട്ട് ഇവരെ വഴിയിലൊക്കെ കൊണ്ടുടും.
ആഹ് പിന്ന അത് തന്നെയിരിക്കും ചാ തിരിച് നമ്മളും വാങ്ങുന്ന പുതിയതാവുന്ന് വെച്ച്.
ജീൻസ് അങ്ങനത്തെ അയിറ്റം. ജീൻസ് ഷർട്ട് ആ സാധനങ്ങളൊക്കെ കൊടു ത്ത ഇവര് അത് കൊണ്ടുപോയി വാഷെയ്തു ഈ
ആഹ്.
അങ്ങനെയൊക്കെ വിറ്റു തോന്നണോ ആ ഈ ഹിന്ദിക്കാരൊക്കെ മേടിച്ചി ചെയ്യും.
ആഹ്. ഹിന്ദിക്കാര് വരുന്ന സമയത്ത് അങ്ങനെ മമ്മി സാരിയെല്ലാം കൊടുക്കുന്ന കാണൽണ്ട്.
ആഹ്.
സാരി ആഹ് പഴയ സാരി ഷർട്ട് അങ്ങനത്തെയൊക്കെ കൊടുക്കാറുണ്ട് ഷർട്ട് പാന്റ് പപ്പടെ
ആഹ് ഇവിടെ കൊറച്ച് ഷർട്ട് സാനങ്ങളൊക്കെ ഇണ്ട് നല്ലത് അതൊക്കെ ഞ ഡ്രൈ ക്ലീനിങ്ങിനോടുക്കാൻ പോവാ അതായ എനി ചെയ്തരുത്തരുല്ലോ അപ്പൊ ഇവിടെ ഉമ്മണ്ട് മോളെ അത് കൊണ്ടോണം ഒരലക്കിക്കോളും
നല്ലതാണ് പൊട്ട ചിരി പയതാണെങ്കിൽ കുഴപ്പമില്ല അത് അവര് കൊണ്ടുവരുന്നെങ്കിലും കാണിക്കട്ടെ ശരിക്ക നല്ല തീയിയില് പുതിയതായിട്ട് യൂസ് യ്യാൻ പറ്റുന്നവർക്ക് പുതിയതായിട്ട് യൂസ് ചെയ്യാ എന്നുള്ള രീതിക്കാണ് ഞാൻ കൊടുക്കുകന്ന് പറഞ്ഞത്
ആഹ് അങ്ങനെ
പിന്നെന്താ
പിന്നെ അങ്ങനെ ഇരിക്കുന്ന
ഞാൻ ഫ്രഞ്ച് ഫ്രീസ് ഉണ്ടാക്കുന്നു അയ്ന്റെ ഇടെൽ ആഹ് വാഷിംഗ് മെഷീന്റെ ത്തക്ക് വന്നേക്കാം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ പൊട്ടാറ്റോ അരിഞ് ഹാഫ് ബോയിൽ യ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പ അത് പൊ ആഹ് അപ്പൊ അത് പൊരിച്ച കൊടുക്കാൻ പറ
ആണല്ലേ അയ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ങ്ങനെ ഉണ്ടാക്കിട്ട് ഉണ്ടാക്കിട്ടൊന്നില്ല വീട്ടില ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുല്ല ചിലതൊക്കെ പപ്പ അങ്ങനെ ഉണ്ടാക്കും ഓരോ സധനം കട്ട്ലൈറ്റ് അങ്ങനത്തെക്കെ ഉണ്ടാക്കും
ആഹ് ആഹ് അങ്ങനെ
ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കോ വെന്നേരകുമ്പോ കുട്ടികൾക്ക് കൊടുക്കൻ
ആഹ് ചിലപ്പോ ഉണ്ടാക്കും ആഹ്
ആണെല്ലെ ആഹ്
ചോയ്ച്ച് എന്തെങ്കിലും ആഗ്രഹണ്ടെങ്കിൽ പിന്നെ ചോയിച്ചങ്ങനെ
അപ്പ ഉണ്ടായി കൊടുക്കന്നെ വേണല്ലോല്ലെ
ആഹ് അപ്പ ഉണ്ടാക്കന്നെ വേണം മടിയായിട്ടൊന്നും കാര്യല്ല
ഓഹ്
ഞാനാണ നല്ല മടിച്ചാണ്
എന്നാലും പക്ഷെ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ
ആഹ് അത് ഇണ്ടാക്കി കൊടുക്കും ഇണ്ടാക്കാൻ നിന്നാലും ഉണ്ടാക്കല അതതിന്റെ പെർഫെക്ഷൻ ൻ്റെ പീക്ക്ല് തന്നെ അങ്ങണ്ട് തൊട
ഓ പെർഫെക്ഷന ഫ്രീപ്ലേ
ആ അതന്ന വെച്ച ഇപ്പ വീട് ക്ലീൻ ചെയ്യാന കല്യാണത്തിന് മുന്നൊക്കെ എന്റെ മൂപ്പ ഒന്ന അടിച്ചൊടു അച്ചിടു പോണേ അടിച്ച്തുടച്ചിടു പോണേന്ന് പറയും എനിക്ക് ഭയങ്കര മടി പക്ഷെ ഞാൻ ചെയ്യ നിന്നാലോ ആട്ട ഉമ്മ പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന്ന്നാ അത് തിളങ്ങണ വേറെ പണിത്തോണ്ടിരിക്കും
ഞാൻ അങ്ങനെത് പക്ഷെ എന്നാലും എന്നോട് ആരും കല്പിക്ക ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോ എനിക്ക് ദേശ്യം വെരും ഞാനായിട്ട് ഫുൾ എല്ലാം ചെയ്യണം
ആ ഞാൻ ചെയ്യൊക്കെ ചെയ്യുപ്പം പക്ഷെ എനിക്ക് എനിക്ക് ടൈം എടുത്ത്
അതാണ് എനിക്കും വേണ്ട അതാണ്
ഞാൻ ചെയ്യണ സ്ഥലം കാണുമ്പോ ഹായ് എന്ന് പറയണേ അ സ ആ സ്‌ തത്തണം അന്നാലെ എനിക്ക് തൃപ്തി വേരൊള്ളൂ
ഓഹ് അങ്ങനെ
ആഹ് അനയോട്ടും ചെയ്യുമില്ല
ആഹ്
എനിക്ക് ഞാൻ ബാത്റൂമക്കെ ക്ലീൻ ചെയ്യാൻ നിന്നാല് അള്ളോ
ഉം
ഉം എന്റെ ഹസ്ബൻഡ ഉമ്മ പറിം ആ ബാത്റൂമി പോയി ക്കെ ചോറിട്ട് തിന്ന അത് ഒലക്കിയിട്ട്ത്തച്ചിട്ടിന്ന് പറേ ഏഹ് ബാത്റൂമിനൊക്കെ അതായത് നമുക്ക് വൃത്തിയാക്കിയ വൃത്തിയ തോന്നുന്ന ടൈയിലുണ്ടല്ലോ അങ്ങനത്തെ
ആഹ് അതെ അതെ അതെ ഉം
അധികം കച്ചറായിന്ന് അറിയാണ്ടിരിക്കാൻ ഇച്ചിരി ഡാർക്ക് കളറ് ബ്രൗണ് അങ്ങൻത്തെ കളറുകളൊക്കെ ഇടും അതിക്കിഷ്ടല്ല ഇന്ക്ക് നല്ല വെളുത്തോണ്ട്കണ ഇഷ്ടം അപ്പൊ അതുപോലെ തന്നെ മെയിന്റെയിൻ ചെയ്യാനും ഇഷടാണ് ചെയ്തില്ലേ ചെയ്യൂല ചെയ്താ നിർത്തൂല അയിന് അതെങ്ങനെയാ ഞങ്ങ് ഉണ്ണിളക്കെ ഉണ്ടാവുന്നതിന് മുന്നെ എഹ് കുളിക്കാനൊക്കെ കേറി കഴിഞ്ഞാല് ഒരു മണിക്കൂർ എടുക്കും എന്റെ കുളി കഴിയുമ്പ അപന്റെ സിസ്റ്ററില്ലോക്കെ പറയും ഒരു കുട്ടി ണ്ടാകട്ടെ ശരി ആയിക്കോളും
ആഹ് പ പണി നടക്കട്ടെ ന്ന ശരി
ഓക്കെ
മോളേ